പിന്നെ
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ
മയക്കണ്ടോ
ഓ മഴ ഇന്നില്ല ഭയങ്കര കൊറവ ഈ മാസല്ലേ
ആ നല്ല വെയിലാണ്
അതതെ എന്താ പറയാ മോർണിംഗ്ണ്ടായ്ന് തോന്നണ്ട് അതെ എന്താ അവിടെ ആരക്കണ്ട്?
ഇവിടെ ഞാൻ
ഹസ്ബൻഡന്റെ വീട്ടിലാണ് വീട്ടിലോ മ മക്കളൊക്കെണ്ടോ?
മക്കള്ണ്ട് രണ്ട് കു
രണ്ട് കുട്ട്യേള്ണ്ട് ഒരാ വലിയ കുട്ടി യു കെ ജിയിലാണ് പഠിക്ക്ണത് പിന്നെ ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സ് നിങ്ങള് എന്തിനേലും പോയിനോ?
ആ ആ പഠി
ക്കാൻ പോയി ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചീന്നു. എന്നിട്ട് ഇപ്പഒന്നിനും പോണില്ലാ ചെറിയ കുട്ടാ യോണ്ട് ക്ക്യാണോ
ല്ലേ ഒന്നര വയസാ
ഒന്നര വയസായിട്ടൊള്ളൂ ഓക്കെ ഫുടൊക്കെ കഴി ച്ചോ ടൈമാവ്ണള്ളു ഉച്ചക്ക് വരും അനിയനും ഇപ്പക്കെ വരും ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അപ്പ എല്ലാരും ഒപ്പമിരുന്നാ കഴിക്കല് ഹസ്ബന്റിനൊക്കെ എന്താ ജോലി സീസാണ് പ്പോ വണ്ടിയില് ടാ പാമ്പേഴ്സ് ഇല്ലേ ആ പാമ്പേഴ്സ് ഓക്കെ എന്താ ഫുഡൊക്കെ എന്തേയ്നൂ ഞാന് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഒരു കോഴ്സ് ഉണ്ട് മീൻ എച്ച് ആർ എം പറഞ്ഞ ഒരു കോഴ്സ് അയിന്പോവാണ് നല്ല കോഴ്സ് ആണ്. ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേ ഷ ഇതിന്റക്കെ പോലെ തന്നേ അങ്ങനെത്തൊ ഒരു എക്സിക്യൂട്ടീവ് താണ്
ആണ് ആഹ്
അതെ
ഗ്ലാസ്സ്
ല്ലേ ഇന്ന് ക്ലാസ് ഇല്ല നമുക്ക് വീക്ക്ലി ത്രീ ഡേയ്സാ ള്ളത്. ഇപ്പം ഏ ഇപ്പൊ ഞങ്ങൾക്കുള്ളത് വ്യാഴം വെള്ളി ശനി ആര് ഇതിലാണ് പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ അടുത്തതില്
ഓ ഓരോ വീക്കില് മാറേയ്ക്കാരംലേ ഡേയ്സ്
കോഴ്സ് സൊക്കെ ഇങ്ങനെ ഉണ്ടാവല്
ആഹ് ആഹ്
അവിടൊക്കെ നല്ല എക്സ്പീരിയൻസ് ക്ലാസ്സോട് കൂടിയാണ് പഠിപ്പിക്കണത് കിട്ടാ എന്താ ജോബൊക്കെ പെ ട്ടെന്നാവുന്നൊക്കെയാ പറയുന്നത് അതുകൊണ്ട് പോയതാ ത്രീ മന്താണ്. നിങ്ങുടെ അവിടെ ഇത് നൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
അത് ആറു മാസത്തെ കോഴ്സേന്നു
ആറു മാസത്തല്ലേ ഓ ഇപ്പൊ അപ്പൊ കുട്ട്യായപ്പൊ നിർത്തിയതേക്കും
ആഹ് ഇൻറേൺഷിപ്പ്
ഷിപ്പിന് കേറുന്ന ടൈം ആയപ്പോ ഞാൻ പ്രഗ്നന്റ് ആയത് അങ്ങനെ മാര്യേജ് കഴിഞ്ഞിട്ട് കൊറേ ആയോ
ആഹ് ഒരു ആറു വർഷായി
റ് വർഷായി ഓ അങ്ങനെ കു ഇത് നിരത്തില്ലേ
പ്രഗ്ൻറ്റ് ആയപ്പോ
അപ്പം എല്ലാരും പറഞ്ഞു ഹോസ്പിറ്റലിൽ ആയതോണ്ടേ ആ അതെ ഭയങ്കര ഡ്യൂട്ടി ഉണ്ടാവുല്ലോ നൈറ്റാലും അതല്ലേ ഈ ഹോസ്പിറ്റലിന്റെ ഇതെഎന്തിന കൊറേ ഹ് സെർച്ച് ചെയ്തു പക്ഷെ എനിക്ക് അങ്ങനെ അത് കിട്ടിയില്ല അത് ഭയങ്കര ടഫ് ആണ
അങ്ങനെ ടഫ് ഒന്നുംല്ല നമ്മക്ക് ഹോസ് പിറ്റലി ഹോസ്പിറ്റലിനായിട്ട് ബേസായിട്ട്
ഗവൺമെന്റിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയും അതില്
പി എസ് സി എഴുതണം
ഓ അപ്പൊ കിട്ടും കിട്ടൂല്ലേ പക്ഷെ നമ്മളുടെ എച്ച് ആർ എന്നൊക്കെ പറയുമ്പോ പ്രൈവ കമ്പനിയിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ പ്രൈവറ്റ് പബ്ലിക്കായിട്ട് കിട്ടും കിട്ടൂല
ആഹ് ഇത് പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് കയറിന്റെ
പി എസ് സി എഴുതിയാല് പബ്ലിക് ലീഡാക്കാം ല്ലേ ഗവൺമെന്റിന്റെ കീഴില്. ഹോസ്പിറ്റലല്ലാത്തതന്നെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ വല്ല കയറുക ഒക്കെ ചെയ്യാം പെട്ടെന്ന് ജോലി കി
ആ ആ നല്ല പണിയിലാരുന്നു
നല്ല സ്കോപ്പാരിക്കും അല്ലേ സ്കോപ്പുണ്ട് നോക്കട്ടേ ഞാൻ ചിലപ്പോ ഈ എച്ച് ആർ എമ്മ് കഴിഞ്ഞിട്ട് അതെടുക്കും വക്കാൻ വിചാരിക്കുന്നുണ്ട് എച്ച് ആർ എമ്മിന് കിട്ടിയില്ലേല്
ആ ആ ഇപ്പൊ ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പലയിടത്തും പല ഇയറ രണ്ട് കൊല്ല ഉള്ളതുണ്ട് ആറ് മാസം ഉള്ള തുണ്ട് മൂന്ന് മാസംഉള്ളത്
മാസമല്ലേ അത് ഏതായാലും മേ ഒരേ പോലെആ രിക്കുമല്ലേ ല്ലേ ഈ വൺ ഇയർ ഒക്കെ ഉള്ള കൊറെ നീട്ടിക്കൊണ്ടു പോ കുന്നുന്നു
ആ അത് എന്താ ന്നെനിക്കറിയില്ല
ഞൻ നോക്കി ജോബ് ഗവണ്മെന്റിന്റെ ഐറ്റയില്
കോളജില ഞാൻ പഠിച്ച
പഠിച്ചത് ആ് അപ്പ അവിടെള്ളതാ
ഏ
അത് എവുടേ നീ ആ ഗവൺമെന്റ് ഐ നിലമ്പൂരില്ലേ ഓക്കെ ആഹ ആ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റാ
അല്ല ഡിഗ്രി
ഡിഗ്രിക്ക്പോയിട്ടില്ലപ്ലസ് റ്റുകഴിഞ്ഞ ഒടനെകല്യാണം കഴിഞ്ഞുഡയറക്അങ്ങെ പോക്ക പി പിന്നെ ഡിഗ്രിക്ക് പോകാന് പിന്നെ കൊറോണ ആ ടൈമല്ലേ ആ ടൈമിലേനോകല്ല്യാണം ഏ
അപ്പൊ ആ ടൈം ആയതുകൊണ്ട് പിന്നെ
അതൊണ്ട് പിന്നെ വേഗം കല്യാണൊക്കെ കഴിപ്പിക്കണ ഫാമിലിയ ആണോ? ഏ നീലം ആ ഓക്കെ പിന്നെ എന്താ അവിടെ ഇമ്മക്കണ്ടോ?
അടെ ആഹ ഇമ്മി പ്പീണ്ട്ഒലഅഞ്ചുമക്കളാണ്ആഅമ്മിപ്പി ഞങ്ങ തറവാട്ടിലാണ് ആ ഒല അഞ്ചു മക്കളാണ് ആ ഹസ്ബൻറിന്റെ അമ്മ
ആഹ ഓക്കെ
ഒരു അഞ്ച്മക്കളാണ് മൂന്നാമത്തെ
മൂന്നാമത്തെ ആളാണ് ഹസ്ബന്ഡ് അല്ലാരുംഫുഡൊക്കെ കയിച്ല്ലേഎന്തേനു?
എങ്ങനെ?
കറി ഒക്കെ എന്തേനു?
കറി വെ
ഈ വെണ്ടക്കക്കറിരതോരനും പിന്നെ ഏറ്റവും ഇഷ്ടട്ട ഫുഡ് ഒക്കെ ഏതാ?
ബിരിയാണി നീനട്ട യാണി
ഇഷ്ടം ഏ എനിക്ക എന്നാ അതൊക്കെ കൊറ വശം ഇത് ഭയങ്കരഷ്ടസീ ഫുഡ്
ആ സീ ഫുഡ് ഭയങ്കര ഇഷ്ടണേ ഞങ്ങളിപ്പ ആ അത് സീ ഫുഡിന ഇപ്പ ഞങ്ങ ഇവിടെ അടുത്തൊരു ഇത് റെസ്റ്റോറന്റ് തുറന്നക്ണ്
ഏഹ് നിലമ്പൂരില്
ആഹ് നെലമ്പൂർ മമ്പാട് പോണ
പോണ ഹൈലൈറ്റ്മാളിന്റെ ഒരു ഇവ്ടെ നിലമ്പൂർ ഭാഗത്ത്‌
ഏ എങ്ങനെ
ഷോപ്പ്
അല്ലേ അല്ല അല്ല അപ്പം സീ ഫുഡിന്റെ അപ്പം കൊറേ അയ്ക്ക്ണ് ഞങ്ങൾ വിചാരിച്ച്ണ് അങ്ങട്ട് പോണം ഇപ്പൊ ഈ ഫോണില് റീൽസും കാര്യങ്ങളൊക്കെ വെറും അതേ പിന്നെ സീ ബക്കറ്റ് സീ ഫുഡിന്റെ ബക്കറ്റ് വര്ണെ ഇണ്ടല്ലോ
അതന്നെ അപ്പാണ് കഴിക്കാൻ തോന്ന കൂട്തലും സയ്ക്ക്ണ് പോകാ പോകാന്ന് പറിയിണ് സീ ഫുഡിന് നല്ല റൈ റ്റെക്കും
ആ അപ്പം എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വൈഫും ഹസ്ബൻന്റിന്റെ അനിയന്റെ ഒരു വൈഫും ഒൽക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടാ ഇൻക്കും ഇഷ്ടാ ആ ആ അപ്പൊ ഞങ്ങൾ മൂന്നാളും രണ്ടാക്ക് ഇഷ്ടല്ല
ഷ്ട ഇല്ല ഏ
ആ അലർജിയാണ് ഒരാക്ക് ആ
അലർജിയോ ആർക്ക് സീ ഫുഡോ
ക്ക് ആ സീ ഫു ഫുഡ് ചെമ്മീന് അതേമാതിരി ഈ കക്ക എർച്ചി
ഹേ ഇവിടെന്നാ നാൻ ഇന്റെ താത്തന്റെ വീട്ടാര് ഫുള്ള് അയിന്റെ ആളാ
ആ അത് അലർജിയാണ്
തന്നെ അത് ഒരാൾക്ക് ഇഷ്ടല്ല അപ്പൊ പിന്നെ ഓൾ ഇല്ലാറ്ണ്ക്ക്ണ് അങ്ങനെ പോവൽ എയ്ക്കും ക്കും ലെ പിന്നെ മൂവിക്കൊക്കെ പോവെണ്ടോ ഇണ്ടെയ് മൂവിക്കൊക്കെ പേവെ ഇണ്ട് ഇപ്പ ലാസ്റ്റ് വാഴ റ്റു. കാണാൻ പോയി വാഴക്കോ ഏ ഞാൻ ലാസ്റ്റ് ഗബ്രിയെ കാണാനെയ്ക്കും
ങ്ങൾ പോണംന്ന് പർഞ്ഞ് അപ്പം ഈ കുട്ട്യാക് സുഖല്ലാത്തതൊണ്ടേ മഴക്കെ ആയതോണ്ട് വെറു എങ്ങനെ
ട്ട്ള്ള കുട്ടിനെ കൊണ്ടാണോ പോവല്
ആ ഓക്ക് അങ്ങൻത്തെ വിശേഷ വിശയങ്ങളൊന്നുല്ല ച്ചെ ആ ഓ
ണ്ടില്ല ഞാ ഇന്നലെ കണ്ടു പക്ഷെ വണ്ണിന്റെ വീഡിയോ അത്രൊരു ഇതില്ലാ ലെ
ആ ആ അവര് ഇത് കിട്ടണില്ല ആ എന്റിങ്ങും ഇതൊന്നും അത്ര സസ്പെൻസ് ഇൽ
പിന്നെ ഏത് മൂവി ഏറ്റും ഇഷ്
ഏ
ഏത് മൂവിയാ ഏറ്റും ഇഷ്ടായത്?
എങ്ങനെ? മൊത്തത്തിലോ?
മൊത്തത്തിൽ ഏത
ആഹ അത് എനിക്ക്
അത് എനിക്ക് തമിഴ വിജയിന്റെ സച്ചിനന്ന സിനിമല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ന്ന ഞാൻ കണ്ടില്ല
ആഹ തമിഴ് സിനിമ അത്
തമിഴ് നാൻകൊറവഎനിക്ക്പിന്നെഹിന്ദിആയിക്കോഇഷ്ടമാണ്ഹിന്ദിയിലുള്ള ഏജവാന ഇല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ഇത്ളള മൂവി സൊക്കെ ആഹ്
ഇയാള് പോണെ
വണേ
ഫിലിമ് കാണാ
ഓ ഞാന് പുതിയത് എറങ്ങിയാ പോവേണ്ട് പണ്ടൊക്കെ ഞാൻ കാണല് കൊറവേനി ഇപ്പ ഭയങ്കരായിട്ട് കാണേണ്ട് ഇപ്പൊ ഞാന് പോണത് കോഴ്സ്ന് പോണത് ഇവിടെ കോഴിക്കോടാണല്ലോ അപ്പൊ അങ്ങനെ ങ്ങട്ട് ജോബിനായിട്ട് പോകും അല്ല ഇങ്ങനെ ജയമോ ഇനിയിപ്പോ അവിടെ ഹോസ്റ്റലൊക്കെ നിക്കണംന്ന് പറയിണ്ട് നോ ക്കട്ടെ ഉ കാരണം എനിക്ക് പോയി വരാൻ നല്ല പണിയ ഏ ഞമ്മള് ഫ്രട് സൊളൊക്കെപാടെ പ്പം ഞാന് കോളേജ് കഴിഞ്ഞ് നിക്ക്ല്ലേ അപ്പൊ ഇപ്പ ഇപ്പനേര ഫ്രണ്ടിനെക്കെ കല്യാണ കഴിഞ്ഞ് ഇനി പോളിപ്പോ ഒരു ബിസിയാണ് ഇനി പോളിം കൊണ്ടൊക്കെ പോണം ഇപോളതൊക്ക ഒന്ന് കയ്യട്ടെ വിചാരിച്ചു അതേപോലെ ഇപ്പം പഠിക്കാനോടത്ത് അങ്ങനെ ഫ്രണ്ട്സ ഒന്നും ആയിട്ടില്ല കോഴസ് ഇപ്പം നമ്മൾ ഈ ഈ മാസ സം പതിനഞ്ച പ പതിനെട്ടാം തീയതി ജോയിൻ ചെയ്ത അതന്നെ വീക്കലി ത്രീ ഡേയ്സ് അല്ലേ ക്ലാസള്ളൂ എല്ലാരും ഇതില് അറ്റാച്ചിടായിട്ട് വരാന് ഇനി അത്കഴഞ്ഞിട്ട് ഡയറക്ട് ജോബൊക്കെ കിട്ട ഉ അങ്ങനെയൊക്കെ പറഞ്ഞ പോരന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ആവണ്ട് ഇനി അടുത്ത് നമ്മള് എന്താ പറയാ ആ ഇതാണേല് നമ്മൾ അവിടെക്ക് എടുക്ക്‌ എയ്ക്കാരം ഓക്കെ ആണേല്
അ എങ്ങനെ
ഇന്റർവ്യൂ ഒക്കെ ഓലെന്നെ അമ്മക്ക് അയ്ന്ള്ള ട്രെയ്നിംങ്ങും കാര്യ ങ്ങളൊകെ തെരും
ആ
മറ്റേ ഇതാണ് പിന്നെ
പിന്നെ എന്താന്നാ
അ ന്ന ശരിട്ടോ ആഹ് ഓക്കെ ബൈ ബൈ